ഹലോ, ആ സുഖം. അവിടെയോ?
അവിടെ സുഖാണ്.
എന്തൊക്കെയുണ്ട് വിശേഷം? ആ പോയിട്ട് വന്ന്.
എന്തായാലും മഴയൊന്നും ഇല്ലായിരുന്നു സ്കൂളിൽ പോ നമ്മള് . ആ ആ അത് തന്നെ. മഴയാണെങ്കിൽ ആകെപ്പെട്ടു പോയനെ. ശരിയായ കാര്യം. എന്നാൽ നമ്മൾ പഠിച്ച പോലെ അല്ല.
ആ നമ്മൾ മഴ നനഞ്ഞൊക്കെ പോയത്. ഉം. ആണ് ആണ്. ആ കഴിഞ്ഞ തവണ സ്കൂള് തുറന്ന് കഴിഞ്ഞ് പിന്നെ മഴ-
അല്ല. കഴിഞ്ഞു കഴിഞ്ഞ വട്ടം നമ്മള് ഇതിന് മുമ്പേ മഴയായിരുന്നു ഇത്പോലെ മഴയായിരുന്നു. ഇതുപോൽ മഴയായിരുന്നു. പക്ഷെ അന്നും ഭയങ്കര മഴയായിരുന്നു. സ്കൂള് തുറക്കുവുന്ന് പോലും ഉർ ആലപ്പുഴ ജില്ലയിലൊക്കെ ആലപ്പുഴൊക്കെ ഏ അങ്ങോട്ട് പോകുന്ന ഭാഗത്തൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു റോഡിലെല്ലാം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നട്ട് പക്ഷെ തുറന്നു. കൃത്യ സമയത്ത്തന്നെ തുറക്കും എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ തുറക്കു- കയും ചെയ്ത്. നേത്തെ മ ഉം. ഈ വട്ടം എല്ലാവർക്ക്‌ ഒരുമച്ച തൊറന്നേ. ഇഗ്ലീഷ്
ആ ഇല്ല, ഇല്ലടാ, ഇല്ലടാ കുറച്ച് സ്കൂള് മൂന്നാന്തി തുറക്കുന്നടും ഉണ്ട് പതിമൂന്നാംന്തി തുറക്ക. ആ ഉണ്ട്, ഉണ്ട്. ഉം.
എല്ലായിടത്തും ഒന്നാന്തി തുറന്നു. ഇവടെങ്ങളിൽ എല്ലാം ഒന്നാന്തി തുറന്നു.
ആ ഇവിടെ മിക്ക സ്കൂള മൂന്നാം തീയതി തുറക്കുന്നവിടം ഉണ്ട് ഉം ആ ഉണ്ട് പതിമൂന്നും ഉണ്ടന്നോണം ഉം പിന്നെ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ റെഡി ആയോ
ഉച്ചക്കത്തെ കൊള്ളം എല്ലാം റെഡിയായി അതായി അങ്ങനടി ഇരുന്നത്
മീനാ... മീൻ എന്തൊക്കിട്ടി?
മീൻ മത്തിയുണ്ട് അത് കറി വെച്ച്. പിന്നെന്താ? ഉലുവ അത് വറക്കാൻ വേണ്ടി എടുത്ത വെച്ച്
എല്ലാരും കൂട്ടു ഉലുവ
പൊതുവ കൂട്ടണ്ട ആള് വാങ്ങിച്ചിട്ട വന്നു. അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്
ഇയാള് കൂട്ടത്തില്ലയ? ആ.. അത.. ചില സ്ഥലത്താരും കൂട്ടത്തില്ല. ഇവിടെ ഞാനും ഇവിടെ വന്ന സമയത്ത് ഫസ്റ്റ് ഒഴ എനിക്ക് ഇഷ്ടല്ല എന്റെദേഹ ചേരത്തൊലിണൊക്കെ ഇരിക്കുന്നൊണ്ട് ഇഷ്ടമല്ലായിരുന്നു! പിന്നെ, പിന്നെ സ്ഥിരം കണ്ട് കണ്ട്.. ആ ആന്ന് ആന്ന് ഉം
ഞാൻ പിന്നെ വറുത്ത് പിന്നെയും കഴിക്കും അല്ലാതെ നിക്ക്
ശെ! നല്ല ടേസ്റ്റ് സംഭവ അല്ലേ!
ദേശം ആ... അത... നല്ല മാംസമുണ്ട്. പക്ഷെ മുള്ളില്ല. നമ്മളെല്ലാം മീൻ കഴിക്കുന്നവരെ വലിയ മീൻ കഴ മുള്ളില്ല ഇതിന് ഊര മുള്ളൊന്നുമ ഇല്ല.
ഉം.. കൊള്ളാം കഴിക്കാൻ കൊള്ളാം ഉം.. ആ. വറത്തരപ്പ നല്ല വെളുത്തുള്ളി ഒക്കെ ചതച്ചു ചേർത്ത്. വറുത്ത നല്ല ചിക്കൻ ഫ്രൈ ആ ഒരു ഇതിക്കൊക്കെ കിട്ടും നല്ല മീനാ നല്ല മീൻ
ഉം. അത് വറക്കാൻ വേണ്ടി മാത്രം വങ്ങിച്ചു വന്നതാ.
ആ.. ആ
പിന്നെ എന്താ പറയാ?
അങ്ങന എല്ലാം വെന്തോ? ഉം. കഴിച്ചാൽ മതിയല്ല!
ആ. അല്ല! കുഞ്ഞ് പോയിട്ട് വന്നോ?
മോൻ വന്ന് മോളേ അങ്ങനവാടിയിലാക്കി
വിളിക്കാൻ രണ്ട് മണി രണ്ടരായിട്ട് പോയാൽ മതി തോന്നുന്നു.
അങ്ങനവാടിൽല്ല മൂന്ന മണിയായിട്ട് മൂന്നര മൂന്നര വരെ ഉണ്ട് ഞാൻ ഒരു മൂന്ന് മണി കഴിയുമ്പോ ചേന്ന് വിളിച്ചോണ്ടന്ന് വരും
ഉം
അവര് വഴക്കു പറയും ഇപ്പോഴേ നേരത്തെ വരുന്ന, എന്തിനാ നേരത്തെ വരുന്ന, എന്തിനാ ചോദിക്കും. ഉം ഉം ഉം ആ.... ഇരിക്കും ഇഷ്ടവാ പിന്നെ വൈകിട്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കുവല്ലോ അന്നരം ഞാൻ ചെന്ന അത്
അത് തന്നെ ഒരു അത് തന്നെ ഒരുതാ പിള്ളേർക്കായാലേ നമ്മള് വീട്ടിൽ ഇത് കഴിക്കുന്നതിനെക്കാട്ട തന്നെ
ആന്നു യോ കഴിക്കത്തേ ഇല്ല അതുകൊണ്ട് ഇപ്പൊ വന്ന് സ്കൂളിൽ നിന്ന് വന്നിട്ട് അയാളെ കൊണ്ട് വന്നിട്ട് തിരിച്ച കൊണ്ട് ആക്കിത അവരെ പേടിച്ച കഴിക്കും അവിടുത്തെ പിങ്ങനെ ഇച്ചിരി കഴിച്ചാലും പോഷകഹാരമല്ലേ അങ്ങത്തെ എല്ലാം നെയ്യും അത് ഇതും എല്ലാം ചേർന്ന സാധനങ്ങൾ അച്ചിരി കഴിച്ചാലേ മതിയല്ലോ!
അതെ കഴിക്കുന്ന കഴിക്കുന്ന പിള്ളേരാ ആണെങ്കിൽ പലല്ല ഉപ്പുമാവാണെങ്കിൽ ഉള്ള വെജിറ്റബിൾക്കെ കാരറ്റ്റും ബീൻസും അങ്ങനൊക്കെള്ള ഇട്ടക്കല്ല മുരിങ്ങലയ ഒക്കൊവും മുരിങ്ങേല ഒക്കെ ഇട്ട
ആന്ന് ഒരു നമ്മുക്ക് അന്നെ ചോറിന്റെറെ കൂടെ ഒരു ഇലക്കറി കാണും ചലോ ദിവസം ബിരിയാ മുട്ട ബിരിയാണി മുട്ട പുലാബ്
ചോറിന് കൂട്ടൻ കൊണ്ട പോണം എന്ന് തോന്നുന്നു ഇല്ലയോ! അവിടെ കഞ്ഞി അല്ലാതെ ഉണ്ടായാലും നമ്മള് വീട്ടിൽന്ന് എന്തെലിലും ഒരു കൂട്ടാൻ കൊണ്ടുപോണം അങ്ങനെല്ലാം ഉണ്ടോ
എവിടെ അങ്ങനവാടില്ലോ? ഇല്ല ഇല്ല. അങ്ങനവാടി അവരെന്നെ എല്ലാം ഉണ്ടാക്കി ക്കുന്നെ നമ്മള ഒന്നും കൊണ്ട് ചെല്ലണ്ട വെള്ളം പോലും കൊണ്ടു ചെല്ലണ്ടന്നാ പറയുന്നെ അവര് തന്നെ തിളപ്പിച്ച് അവിടെ കുപ്പിക്കകത്ത് ഒഴിച്ചു വച്ചിട്ടുണ്ട് അത് പിള്ളോര് ചോദിക്കുന്ന അനുസരിച്ച് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കും
ഉം അപ്പൊ അതും പാടില്ല
ആ ആ ഒന്നും കൊണ്ട് ഒന്നും കൊണ്ട ചുമ്മാതങ്ങ് കൈ വീശിയങ്ങ് പോയാതി.
പഠിപ്പിക്ക അങ്ങനെ പഠിപ്പിക്കത്തില്ല അവര് അവരിത്ര വർഷ അവര് അല്ല അവര് ഇത്ര വയസ്സാകാതെ പഠിപ്പിക്കത്തൂല്ല ഏ, അ, കയിമ്മെ പിടിക്കത്ത്പോലൂല്ല അവര്, അവര് പറയും ഞാൻ ഇത്ര വയസ്സാവാതെ
അല്ലാതെ പാട്ടും, സൺഡേ, മൺണ്ടേ, എ, ബി, സി, ഡി ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കും പാട്ടൊക്കെ ഉം സ്ലേറ്റ് പിന്നെ അവടൊണ്ട് പിന്നെ അവരെടുത്ത് വെച്ച് കുത്തിവരക്കത്തൊക്കെള്ളൂ എഴുത
പക്ഷേ ഇവിടെയാണെങ്കിയാളെ ഇ ഇവിടയാക്കാണെങ്കി ഇയാൾക്കാണെങ്കി പേന പിടിക്കാനറിയത്തില്ലാര്ന്ന് പിന്നെ എങ്ങനെക്കയേ പേനായാലും പെൻസിലായാലും അറിയത്തില്ല ായാലും പിടിച്ചെഴുതാനറിയത്തില്ല അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പിന്നെ
ആ ഞാൻ പിന്നെ ഇവിടെ അക്ഷരം പഠിക്കാനാക്കി അന്നേരം ഇടയ്ക്ക് കൂടി ഒന്നോ രണ്ടോ ദിവസം ട്യൂഷന് പഠിക്കാൻ പോവല്ണ്ട് പിന്നെ അങ്ങ് പനിയായി പിന്നെ ഇപ്പറഞ്ഞ കണക്ക് മഴയുടെ അവധി പെരുന്നാളിന്റെ അവധി ആ അവധി ദീപാവധിയായെപ്പിന്നെ പോയില്ല ഇന്നിനി ഇന്ന് രാവിലെ വിട്ടതുംല്ല ഇനി വൈകിട്ട് പോവാനുള്ള ഇതാണെങ്കി
ഇവി ഇവിടതുപോലെ അംഗൻവാടിൽ അംഗൻവാടിൽ അങ്ങനെ പോയതേയില്ല
ആഹ്
ഈ അ നമ്മൾ പണ്ടൊക്കെ കരപ്പയാന്ന് പറയുന്ന പോലെ ഇപ്പൊ കരപ്പയല്ലാതെ വേറൊരു സാനം ഉണ്ട് പിള്ളേർക്ക് വെർത് ചിക്കൻബോക്സ് അല്ല എന്ത തക്കാളിപ്പനി ആ അത് നമ്മളെ കരപ്പം പോലെ തന്നെയാ ശുമറിന ശരിക്കും പറഞ്ഞാല് അത് ചിക്കൻപോക്സ് പോല ഇല്ല പൊങ്ങി വന്ന് വലിയ വല്ല്യ പോലെ പൊങ്ങി വരും, അത്പോലെ പൊട്ടി ഒലിക്കും
ആ ആ അത് തുടക്കത്തില്
അല്ല അല്ല അത് തുടക്കത്തിലേ മരുന്ന് കഴിച്ചാല് ഉള്ളിയുള്ളത് കെടക്കുന്ന മൊത്തം സാനം പുറത്ത് വരും ഉം, യ്യോ ഇവിടെ ആ ര രണ്ട് ദിവസേ പോയുള്ളു അങ്കൻവാടി, മൂന്നാമത്തെ ദിവസം ഈ സാനം കൊണ്ടാ വരുന്നത്.
അയ്യോ അങ്കനവാടീന്ന് കിട്ടിയ
അങ്കനവാടീന്ന് കിട്ടിയതാ, അതുപോലെ ആദ്യം ഞാൻ വെയ്റ്റെയ്ത് ഈ ചെവിയിലെന്താ ഇങ്ങനെ ആദ്യം ചെവിയിലാ കാണുന്നത് ചെവിൽ എന്താച്ച ഇങ്ങനെ ഇങ്ങനെ എന്തുവാ പൊട്ടിയൊലിച്ച് അത് പിന്നെ അവിടുന്ന് ഇങ്ങനെ ലാസ്റ്റില് അങ്ങനെ അങ്ങനെ അങ്ങനായി ലാസ്റ്റ് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പം പറഞ്ഞു തക്കാളിപ്പനിയാ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞെൻ്റെ പൊന്നോ ഒരാ ഒരു പിറ്റേ ദിവസം രാവിലെയായപ്പോ മൊത്തം പൊറത്തിറങ്ങി. ഏ ഇത് മൊത്തം പുറത്ത് വന്നോ അത് ആ അത് നമ്മളെ ചിക്കൻബോക്സ് പോലെ തന്നെ സാനം നാക്കിനാത്ത് ഏ വരേ മൊത്തം നഖം മൊത്തെളകിപ്പോയി ഫുൾ നഖം എളകിപ്പോയി ആ നഖ നഖത്ത് വരെ വരുന്ന ഈ സാനം? നഖത്തിനകത്തെ കാലിന്റെ വെള്ള ഇല്ലേ? കാലന്റെ വെള്ള നെലത്തോട്ട് കുത്തത്തില്ല പിള്ളാര്
അയ്യൊ എടാ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നായിരിക്കും അല്ലെ?
ഭയങ്കരവായിരുന്നു ഭയങ്കരവായിരുന്നു അത് കണ്ട കരപ്പൻ പോലെ ഇരിക്കുവാ ലാസ്റ്റ് കരപ്പൻ പോലെ അത് ങ്ങനെ കറ്ത്ത കറ്ത്ത പാടായിര്ന്ന് നഗ അത് ലാസ്റ്റ് ത്തിയാണെങ്കി നമ്മളെ പാട പോലെ ഇങ്ങനെ കാലെളകി വരുവായിര്ന്ന് തൊലി ഫുള്ള് കുഞ്ഞിൻ്റെ കയിലേം കാലിലേം കാല് പക്ഷേ കളിക്കുന്ന സമയെല്ലയോ ഇതായപ്പം ഉടുപ്പൊന്നും ഇല്ലാതിങ്ങനെ ഓടി നടക്കുമ്പോ ഓട കുഞ്ഞിന് നടക്കാൻ വയ്യ നോക്കുമ്പോളാണ് കാണുന്ന കാലിന്റെ പൊത്തം മൊത്തം ഇതൊെ കുഞ്ഞിന് നടക്കാൻ വയ്യ പിന്നെ നോക്കിയപ്പൊ മൊത്തം പാ ശെരിക്കും പറഞ്ഞാ പന്ന ഒരു അസുഖാട്ടോ അത് കൂടുതലായിരുന്നു കുഞ്ഞിനെ ചിലർക്ക് കൂടുലായ ഭയങ്കര പ്രശ്നാവും
ആ
അങ്ങനെയില്ലാത്ത പിള്ളാർകൊക്കായി വന്ന് കഴിഞ്ഞാ ഭയങ്കര പാടാ ഇത്. ചിക്കൻപോക്സിനെക്കാട്ട് കട്ടിയാത്. അത് ക്ഷെ ഇപ്പ ഇങ്ങനെ ഇപ്പ ഇറങ്ങിയ സംഭവ ഈ കൊർച്ച് കാലായതേ ഒള്ളു. ങ്ങൾ ഏ ആ അല്ല ഞാ രണ്ട് മൂന്ന് അവൻ പഠിക്കുന്ന സമയത്തേ ഒണ്ട് ഞാൻ ഇപ്പം ഏ എട്ട് വർഷം ആയി ഇപ്പോ അതിന് മുമ്പ കോട്ടു വായങ്ങനെ കൊറേ നാളു തൊട്ട് തൊടങ്ങിയ സംഭവവാത്. അധികം കാലോന്നും ആയില്ല ഈ അസുഖം തൊടങ്ങിയിട്ട്. പക്ഷെ ആ സമയത്തേ വെർത്തൊള്ളൂ അംഗൻവാടി പഠിക്കുന്ന സമയത്താ വെർന്നേ ആ അല്ലാതെ ആ അല്ല സമയല്ല ഈ ആറ് വയ അ അന്നാ മൂന്ന് നാല് അഞ്ച് ആറ് അത്ര വയസ്സിനുള്ളി വരും. പിന്നെ അത് വെർത്തില്ല പിന്നെ അങ്ങനെ പിള്ളാർക്ക് വെർത്തില്ല അത്ര സമയത്ത് അത് വെരുന്നത്. ആ അന്ന് ആ ഒ ഒരു കൊച്ചിനുണ്ടായി പിന്നെ മൊത്തം എണ്ണത്തിനും ആയി.
അംഗനവാടിയിലുള്ള പിന്നെ ആരും അങ്ങനെ വിട്ടില്ലയോ അംഗനവാടിയില് മ് മ്
സമയത്ത് പിന്നെ ഈ എൽ കെ ജി ഒക്കെ തുടങ്ങിയില്ലയോ കെ ജി തൊട്ങ്ങിയപ്പം പിന്നെ സ്കൂളുകള് എല്ലാ സ്കൂള്ലും അങ്ങനെ ആയി കെ ജി തുടങ്ങി പിന്നെ അങ്ങനെ സ് ജൂൺ ഒന്നാംതി തൊട്ട് ങ്ങനെ പഠിപ്പിച്ചൊന്നും ഇല്ലല്ലോ അവരെ ഈ നവംബറ് ലാ നമ്മള് എന്നാ പൂജ ചെയ്ന്ന് ചെയ്യുന്നത് എപ്പഴാ നംബറോ? നവംബറി നവംബറ്ലങ്ങണ്ട് ആ പൂജായി വെച്ച് നവംമ്പറ് വീട്ടില്ല ജനുവരി എങ്ങണ്ടാ വിട്ടത് അപ്പ ആ സമയം ആയപ്പോഴത്തേക്ക് ഇതായി പിന്നെ വിട്ടില്ലല്ലോ പിന്നെ വെക്കേഷനായി അങ്ങനെ ആയി പിന്നെ ജൂൺ തൊട്ട അങ്ങ് വിടുവയിരുന്നു ജൂൺ തൊട്ട് സ്കൂൾ തുറന്നപ്പോ അവിടെ പോയിട്ടൊന്നും പഠിപ്പിക്കുന്നതില്ലന്നാ അറിയാവു പിന്നെ വിട്ടില്ല ഗൻ വടി പഠിപ്പിക്കത്തൊന്നും ഇല്ലല്ലോ, ഉം ഇല്ലാ അപ്പം അങ്ങനെ അതു കൊ പിന്നെ അങ്ങനെയങ്ങ് ചെയ്ത്
ഇപ്പഴത്തെ അംഗനവാടി ഒക്കെ ഹൈടെക് അല്ലേ ടി വി ഒണ്ട് കളിക്കാനുള്ള സംഭവങ്ങ എല്ലാം ഉണ്ടല്ലോ.
എല്ലാം ഉണ്ടോ ആം
ഇപ്പൊ ഹൈടെക്കോ?
ഉം ഇപ അത് അ അങ്ങനേനഅങ്ങനെ ഒന്നും ഇല്ല വല്ല്യ തൊന്നും ഇല്ല ന്നാലും ഒണ്ട്. കൊഴപ്പയില്ലാത്ത രീതിയിലുണ്ട് അവന് അന്നേരം പിന്നെ വേ ച്ച് ഒരു കാര്യം ചെയ്യാ ഏ സ്കൂളിലങ്ങ് മല്ല ഒന്ന് വിടാന്ന് അതാവുമ്പം പഠിപ്പിക്കുകെങ്കിലും ചെയ്യുവല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കെ ജി വി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടു വിട്ട് ഇത് പിന്നെ മാ ചുമ്മാ ജെസ് പോയിരിക്കട്ടന്ന് വിചാരിച്ചപ്പം ആ സ്കൂളിലങ്ങ് വിട്ട് ഒരു ഒർ വർഷം
ആ ആ
പിന്നെ ഇവിടെ കൊണ്ടുപോ സ്കൂളിൽ ചേർക്കാൻ പർഞ്ഞാ ഇത്ര ആയി വയസ്സിലേ ഇംഗ്ലീഷ് അവിടെ ചേർക്കത്തില്ലന്ന് അവർക്ക് രേഖണ്ടല്ലോ കെ ജി വിടുന്ന ഏ ഏജ് ഉണ്ടല്ലോ ആ ഏജ്നനുസരിച്ച ആ ആ ആ നാല് വയസ് നാല് വയസ് കഴിഞ്ഞ് നാലര വയസ്സിലായനെ ചേർക്കുന്നേ അങ്ങനെ ആയിപ്പോയി ഉം നമ്മള് വച്ചിച്ച് മുമ്പോട്ട് ല്ലേ വയസ്സ് വെ ഒത്തിരിതാവണ്ടന്ന് വിചാരിച്ച് കേറ്റി വിടാന്ന് വിചാരിച്ച് അന്നേരം അവര് സമ്മതിക്കത്തില്ല പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങ് പോയി. പന്ന അസുഖ തക്കാളിപനി എന്ന് പറയുന്നത്.
ആ
അന്നേരം തന്നെ നമ്മള് അന്നേരം അന്നേരം തന്നെ കണ്ടു കൊണ്ടോയി പക്ഷെ എന്നിട്ടും
അത് ഉള്ളിലായി കാണും പിന്നെ ഉള്ളിലായിട്ടല്ലേ പുറമേ വരുന്നത്
പക്ഷെ എന്നാല് നമ്മള് കൈ ക എല്ലാ ഭാഗത്തും വരും നമ്മള് കാണാത്ത ഭാഗത്തും എല്ലാം വരും ല്ലേ ചിക്കൻ ബോക്സ് വരുന്ന പോലെ
ആ ആ ശരി എന്നാ